ആ എന്തൊക്കാണ് വിശേഷം
സുഖാണ്
ആ ഫുഡൊക്കെ കഴിച്ചല്ലേ ഉം ആ ആ
നിങ്ങള് ഫുഡൊക്കെ കഴിച്ചോ
ആ
ഉം
ഇല്ല സ്പെഷ്യലൊന്നുല്ലാ സാദാ ഫുഡ് ഉം ആ മക്കൾണ്ട് രണ്ടാൾണ്ട് ആ ഒരാൾ മൂ ആ വലുത് മൂന്നില് ആണ് ചെറുത് ഒന്നിലും
ഉം അത് ശരി ഇവിടെ നാലാളുണ്ട്
ആ ചെറുദോ ചെറിയകുട്ടികൾ അല്ലെ ആ ആ
അ ഇതൊന്നിലാ ബാക്കി ഒരാൾ അഞ്ചിലൊണ്ട് ഒരാൾ ഒമ്പതിലൊണ്ട് ഒരാൾ ഡിഗ്രിക്ക് പഠിക്കു
ആഹ് ച ഒന്നിലുള്ളത് മോനോ മോളോ
മോളാ ഒരു മോനും മൂന്ന് മോളാ
ഉം ആഹ് അ ഇന്നെല്ലാർക്കും ലീവാണല്ലോ അല്ലെ ആ ഡൊമീസ് ലീവായല്ലേ ഇപ്പൊ ഉം ആഹ് ഇന്നലെ ഒണ്ടായിരുന്നു ആഹ്
ഇവിടെ ശനി ഇണ്ടാവലുണ്ട് വെള്ളി ലീവാണ്
ആഹ് അങ്ങനല്ലേ ഉം ആഹ് അങ്ങന നമ്മക്ക് വെള്ളിയാഴ്ച എടുക്കാൻ പോവലല്ലേ വ്യാഴാഴ്ചൊക്കെ വീട്ടിലക്ക പോണങ്കിലേ
പലീസേന്ന് പ മദറസ ഉണ്ടാവും വെള്ളി രാത്രി
ആഹ് മദ്രസ ആഹ് ഒരു ദിവസം നോക്കാ ആഹ്
ഉം പിന്നെ വേറെന്ത് ഇന്ന് മഴ ന്ന് കൊറവാണ് രാവിലെ ഉണ്ടായിനി നല്ല മഴ അവിടെ
ഇവടെ നല്ല മഴയാര്ന്ന്
ആഹ് അവിട എങ്ങനെ പാനിയൊക്ക് ക്കൊണ്ടോ മഴ പെയ്തിട്ട് ഇടമഴ ആയിട്ട് അടുത്തക്ക ഒണ്ടോ ഏ ഇപ്പൊ ഇവടെ എല്ലോടത്തും പനിയും സിക എല്ലാം അങ്ങന
ആഹ് അങ്ങനക്ക ആഹ് പൊള്ള് ങ്ങ് കാണാം ക്ഷെ എവിടെ ഒണ്ടായത് കണ്ടിട്ടില്ലല്ലെ
ആഹ് സിക എല്ലാം ഇങ്ങനെ ന്യൂസില് കാണാം എല്ലോടത്തും ഉണ്ട്
ആഹ്
മ് ഇപ്പ അയ്ന്റെ ഒരു സമയാണൽ
ആഹ ഓരോ ആഹ് ഓരോ കാലത്ത് ഓരോ
ആഹ് പിന്നെ വേറെന്ത് നിപ്പ ആ ആ അതന്നെ അവിടെങ്ങനെ ചക്കേം, മാങ്ങേക്ക
ഇവടല്ല അട്ത്ത്ന്നക്ക ഉണ്ടങ്കി തരും മ്
ആഹ് മാങ്ങ കൈ സക്ക ലാസ്റ്റ് ആയ്
ആഹ് ലാസ്റ്റായി എ മ്എത്ര കഴിച്ചാലും മടു ക്കില്ലല്ലെ
ഉം ഇങ്ങളെന്താണ് ചക്ക എന്താ ഉണ്ടാക്ക്ആ കൂട്ടാന്
ഇല്ലൽ എന്ക്ക് അതെനിക്കിഷ്ടല്ല ഞാൻ അങ്ങനെ പച്ച ഒന്നും പയ്ത്താല് അങ്ങന ഒക്കെ പഴ്ക്കോ
ആരും തിന്നൂല വീട്ടില്
അല്ല ഞാനും രണ്ട് മക്കളന്ന ഒള്ളൂ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കൂല അ പിന്നെ വെുതെ എന്ക്കായിട്ട് വെക്കാ എനിക്കു വയ്യ നാൻ കളും ധാരാവാളം ഉമ്മേക്ക വെക്ക് ക്കുമ്പ അങ്ങന കഴിക്കലുണ്ടായിന്
ആഹ് ആഎന്ന മക്കളും കൂട്ടൂലല്ലോ ഇപ്പത്തെ കുട്ടികളാരും മ് അവർക്കു അങ്ങനെയാണല്ലോ
നിക്ക് നല്ലമൊളകും അങ്ങനെ ഉമ്മാരൊക്കെ വെക്കുമ്പോ നല്ല മൊളക് ഇടു അല്ലോ
ആഹ് തേങ്ങയും ചീരമൃങ്ങളൊക്കെ ഇട്ട് പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ തിന്നാൽ തോനെ ആള് വാണം അപ്പൊ നല്ലരസാണ് മറ്റേ ആ ടേസ്റ്റേതിരിക്കുമ്പോ ഇങ്ങനെ ചക്കൊക്കെവാക്കുമ്പോ ടേസ്റ്റ് വരുല്ലോ
ആഹ്
അങ്ങനെയെന്നള്ളൂ
ആഹ്
പിന്നെന്താ യാ ട്രിപ്പൊക്കെ പോയല്ലോ
ട്രിപ്പ് പോകാറൊക്ക്ണ്ട് ഹസ്ബന്റ് നാട്ടിലുണ്ടാവുമ്പളൊക്കെ
ആഹ് അത്ശെരി എങ്ങട്ടാ പോവല്
ഞങ്ങ ഇങ്ങനെ നല്ല ദൂരൊന്നും പോയിട്ടില്ല കൊറച്ചൊക്ക മറ്റേ ഇതൊക്ക്ണ്ടല്ലോ കക്കാടം പൊയ അറിയില്ലേ
ആ ആഹ് പാർക്കൊക്കെ
പാർക്കൊക്കെ അങ്ങനേം പറയാം
ഉം ഞങ്ങളന്ന് പോയിന് പിന്നെ മറ്റ റ്റേ ഫാമിലിയായിട്ട് പാർക്ക്ക്ക് പെരുന്നാ പെരുന്നാൾക്ക് അത്നല്ലരസുണ്ടായിഞ്ഞ് വല്യ കുട്ടികൾക്കും വല്യർക്കും ഒക്കുള്ള ഇത്ണ്ടല്ലോ അപ്പൊ എന്താ വൈകുന്നേരം വരെ
ആഹ് അങ്ങനെ പോയി വന്നല്ലാ
ഇടക്കൊക്കെ പോകുമ്പോ ഒരു രസാണല്ലോ വീട്ടിലെന്നെ സ്കൂള് മദ്രസ അങ്ങനെ ആകുമ്പോ മക്കൾക്കൊര് രസംണ്ടാവൂല ഒര്ക്കും ഫ്രണ്ട്സ്കളോണ്ടൊക്കെ പറണെങ്കിലേ എടക്കൊക്കൊന്ന് പോ ഇങ്ങനെ പോയിന്നൊക്കെ പറയണെങ്കി പിന്നെ വേറെന്താ
വേറെ മറ്റേ കൃഷിയൊക്ക്ണ്ടാ വീട്ടില്
വീട്ടിലെന്താ അങ്ങനെ പോവണ്ട് ആ കൃഷിയില്ല കൃഷിയൊന്നുല്ല പിന്നെ പച്ചക്കറിയൊക്കെ ചെറുതായിട്ട്ങ്ങനെ ഇണ്ടാക്കും വീട്ടില് ക്കുള്ള മുരിങ്ങയില കറ്മൂസ പിന്നങ്ങനെ ഓട്ടോമാറ്റിക്കലി കുറെയക്ക്ങ്ങ്ണ്ടാവും
ആഹ്
പിന്നെ ചെറിയ വൈതനങ്ങ അങ്ങനൊക്ക്ണ്ട് ചീരാപറുങ്കി ചീര
ചീരൊക്കെ ആഹ് ചീരൊക്കെങ്ങനാ നെത്താ കവറിലാക്കിയോണ്ടാക്കല
അല്ലല്ല മണ്ണിലെന്നെ ഉം അങ്ങനെ ചെറുതായിട്ടൊക്കെ അങ്ങനെ ഉണ്ടാകും ഒയിവ്ണ്ടാകുമ്പോ മക്കളൊക്കെ സ്കൂള്പോയിട്ട്ങ്ങനെ ഒയിവുണ്ടാവുമ്പോക്കെ
ഉം
അപ്പൊ ഒരസാണല്ലോ പിന്നെ ആഹ് ഞമ്മള്ണ്ടാക്കിയാ ഇങ്ങനെ കാണുമ്പോ ഭയങ്കര രസാണ് ആ ആ അവൊരു പ്രത്യേക ടേസ്റ്റ്
ആ തോന്നുണു ആ ആ അവര് ഫോട്ടെട് ത്തല്ലോ ഞാനങ്ങനെ എന്ത്‌ കിട്ടിയാലും വേഗം ഫോട്ടെട്
ആഹ് ആ അതന്നെ നമ്മുക്ക് നമ്മള് ഇണ്ടാക്കി നമ്മള് മക്കളെപോലെ നോക്കല്ലേ അപ്പൊങ്ങനെ നമ്മുക്കൊരു ഇഷ്ടാണ് എങ്ങനെ ഇണ്ടാക്കണം അങ്ങനെ ചെറുതായിട്ട് അങ്ങനെണ്ടാക്കും ഓലൊക്കെ സ്കൂള് പോയിവര്യാ സമയത്തൊക്കെ
ആഹ് ആഹ്
അയ്മ കൊറച്ചേരൊക്കെ അങ്ങനെ പിന്നെ അങ്ങനെ ഫോണ്മ്മേലെ നോക്കിയാ പിന്ന
പൈമേ പോണതറീലല്ലോ അവര് സ്കൂൾ പോവുമ്പന്നെ എല്ലാ പണിം തീർക്കോ
ആഹ് ഞാൻ പേപ്പ ഇത്ങ്ങനെ തില് കേറ്ണ്ട് കൊർച്ച് വേ തീർക്കല മറ്റേ ഒഴിവ് ണ്ടാവൂല ഹ് മ മാ പ്പോ ഞമ്മക്കൊറച്ചേരം നോക്കി യ്ന് ചെൽപ്പോക്കെ ങ്ങനെ വിളിക്കലും പണി അടിച് ച്ച് വാരലും അങ്ങനൊക്കെ നോക്കും. പണ്യോക്കെ ങ്ങനെ ഒറ്റ കൈയ്യോണ്ടൊക്കെ എടുക്കും. മറ്റേ ആ സ അങ്ങട്ട് പോകുന്ന സമയം ഞമ്മൾ പിന്നെ ആഹ് പിന്നമ്മളെ പണിയൊക്കെ തൽ ക്കന്നൊട്ങ്ങണ്ടേ അപ്പൊ പിന്നെ രണ്ടും കൂടി നടക്കും രാവില നാക്കുച്ചവരെക്ക
ആഹ്
ഉച്ചന്റെ ശേഷം പിന്നെ പണ്യോന്നുണ്ടാവൂല ഫുള്ളായിട്ട് കയിഞ്ഞ് ട്ടിര്ക്ക്ണാണിൻക്കിഷ്ടം ഞാൻ ആദ്യൊക്കങ്ങനേനി വേം പണ്യോക്കെ കൈച്ചിട്ട് ഫോണ് ഇര്ക്കും എന്നാ പിന്നെ നമുക്കൊരു സ സ്വസ്ഥതയാണ്. ഇപ്പേങ്ങല്ലത് ആ ഇട്ക്കാണ്ടോ ഇട്ക്കാണ്ടല്ലോ അങ്ങനെ മക്കളൊക്കെ പോയയ്ഞാ ഒരുപാട്ണ്ടാവും ക്ലീനാക്കലും അലക്കലും
ആഹ് ആഹ് പിന്നെ നാ ഏ എല്ലാ നാലാളെ തെണ്ടാൻ പോയാലു പ്പ നാലാളീം പറഞ്ഞക്കണെങ്കിലും പർഞ്ഞയക്കണലേ
ഓൽ പോയിട്ടാണ് വീടും ക്കെ ക്ലീൻ ആക്കലും അട്ച്ചലും തൊട്ക്കലും ഉച്ച വരെ ണ്ടാവും. പിന്നെ പിന്നെ ങ്ങൻണ്ട് പണി കയ്യും കുള്യോക്കാണ്ട് കൈഞ്ഞാ പിന്നെ ഫ്രീയാവും പിന്നെ വൈകുന്നേരം വരെ കൊർച്ചേരൊര് റെസ്റ്റ് ണ്ടാവും പിന്നെ വന്നാ പിന്നിം ചായ ണ്ടാക്കലും അങ്ങനെ
രാവിലെച്ചെന്നെ ണ്ടാവു ലേ രാത്രികക്ക്
രാത്രിക്കൊക്കെ രാവിലെ നേർത്തെ ക്കെ വെക്കല. പിന്നെ വൈകുന്നേരം ച്ചെ ല്ല ല്ല ങ്ങൾ
ആ ആഹ്
പിന്നെ വൈകുന്നേരം ചെല ദിവസൊക്കെ ന്തേലും ണ്ടാക്കും. മക്കള് വരും ഓൽങ്ങനെ ചോയ്ക്കും ന്താ ണ്ടാക്ക്യേ ന്ന് ന്താ ണ്ടാക്ക്യേ ചോറൊന്നും ത്
ആ ബിസ്ക്കറ്റങ്ങത്തൊക്കെ കൈക്കൊ ബിസ്ക്കറ്റ് റസ്
ബിസ്കേറ്റൊക്കെ ഇഷ്ടം പിന്നെ അങ്ങനെ വല്ലാ കൊട്ക്കേ ല്ല ങ്ങനെ എന്നൊന്നും ചെല്പ്പങ്ങനെ അവിലോ അങ്ങനൊക്കെ എന്തേം കൊടുക്ക തേങ്ങൊക്കെട്ട് അങ്ങ അത് കൊടുക്കണം ന്നാ തിന്നും ശർക്കരിംതേങ്ങിമ് അങ്ങനെ
ങ്ങന്നെ ചെല് പോല് ചായേല്ട്ട് കഴിക്കും അങ്ങനെ
ആഹ് അതെന്നെ ആഹ് അതെന്നെ അങ്ങനെ ന്തെങ്കിലൊക്ക സ്കൂൾട്ട് വരുമ്പോ ഭയങ്കര വെഷ്
ആഹ് വെഷ്പ അവര്
ആഹ് സ്കൂൾന്ന് കൊർച്ചല്ലെ തിന്നൊള്ളു
ആ ആഹ്
അപ്പം പിന്നെ ആ പിന്നെ ചില്പ്പോ രാവിലത്തെ കട്യോക്കെ ബാക്കിണ്ടെങ്കി അതൊക്കെ തിന്നും കടി ബാക്കിണ്ടെങ്കി രാവിലെത്തെ ദോ ദോശ ഓട്ടട ക്കെ ഓട്ടടൊക്കെ ചൂടാക്കി കൊടുത്താലേ ഓൽക്കിഷ്ട വൈകുന്നേരം
നല്ല കറി വേണെന്ന്ണ്ടോ
ആ കറി ഓട്ടടേക്ക് കറിയാണം ഓട്ടടിം ദോശ്യോക്കെ കറി പിന്നെ ആ വാണല്ലെ ഞാൻ ത് ന്നൂല കടലകറി അങ്ങനൊക്കെ ണ്ടാക്കും ന്തെങ്കിലൊക്കെ
ആ
അപ്പ അതൊക്കെ ണ്ടാവും അപ്പങ്ങന ക്കെ കൊടുക്കും പിന്നെ അധികം ബേക്കറി വല്ലാത
കാ കൊട്ക്കാ ആ ബേക്കറി കഴിച്ചിന്നേൽ ഓല് ഫുഡ് കഴക്കൂ
പിന്നെ ആ അതന്നെ അല്ലെങ്കിന്നെ മടിയാണ് ചെർ ഇത്നൊക്കെ ഭക്ഷണം കഴക്കാന് ഭയങ്കര
ഏതിനാലൊക്കെ മുന്നെ
വേം ക്ഷീണം വരും പിന്നെ ചെല് പ്പോ വെയ്കുന്നേരാണ് കൊടുക്കലന്തെങ്കി ലും ഭക്ഷണം ന്നാ പിന്നെ വിച്ചേരം നിക്കും പിന്നെ ഓരോ ഇരിത്തണം ആ ആ പഠിപ്പിക്കാ കൊറ്ചെരം ഓര്ക്ക് പേടിയാണ് ഉസ്താ ഹ് ഹ് ഗ്രൂപ്പ് ഗ്രൂപ്പില് വിടണം അപ്പൊ പിന്നെ അപ്പൊ പിന്നെ അത് വേഗം -
ഒന്നിലാ രണ്ടിലാ ആ ഇവിടെ ഒന്നിലന്നെ ഉ
അപ്പ അങ്ങനെ ഭയങ്കര എന്താ പ്പവേ നോക്കും ഉസ്താദ് പറഞ്ണ് റിം അഹ് വേ ചെല് പ്പ വേ വിട്ടാണ്ട്
ഒറ്റക്കടത്തല് ആ തല്ലും ഫോണ്കൂടെ വിട്ടട്
ആ ഗോമൂവീസായിട്ടും പിന്നെ വർക്കും
ആ
അപ്പ പിന്നെങ്ങനെ നമ്മള്ങ്ങനെ ഇര്ക്കണം എന്നാലേ നോക്കുള്ളൂ എന്നാ അയ്ക്കോട്ടെ സമയായിട്ടോ ആ
അ